ഹലോ ആഹ് കേൾക്ക്ണ്ട് പറ്ഞ്ഞോ
എന്താ വിശേഷം? സുഖാണ് അങ്ങനെ പോണ്
ആഹ്
ഉംഎന്താ സുഖാണോ?
ഓ സുഖം.
ഉം എന്താ പരിപാടി മഴ ആ ഇ രണ്ടു ദിവസായിട്ട് ഇണ്ടായിരുന്നു ഇന്ന് കൊറവ്ണ്ട്
അതേലെ ആ ഇവിടെ ഇത്രനേര ന്നാകുറച്ച് ച്ചു വേർത്തക്ക് നല്ല മഴയുണ്ടായിരുന്നു ഒരു പത്ത് മിനിറ്റായിട്ട് ഇപ്പം മഴയില്ല ഇപ്പൊ നല്ല കാറ്റ് വിശ്ണ്ട് നല്ല ഇതൊരു രു മഴയ്ക്കുള്ള ചാൻസ് ഇണ്ട് അത്രേം കാർമേഘം ഒക്കെ ഇരുണ്ടു മൊത്തത്തിലൊര് ഇരുട്ടായി ആ ഇവിടെപ്പം കൊറച്ച് ച്ചൊക്കെണ്ട് രാത്രിയായിരിക്കും മഴ ആഹ അവടെപ്പം നല്ലൊരു മഴയ്ക്ക് സാധ്യതയുണ്ട് മൂടിപ്പൊതച്ചിങ്ങനെ കെടക്കാ
ആ ആ
എന്താ ചെയ്യ്ണത് ഹൗസ് വൈഫാ ണോ അതോ വേറെന്തെങ്കിലും വർക്കു ചെയ്യ്ണ്ടോ
ഞാന് ഹൗസ് വൈഫാണ് പിന്നെ ചെറ്തായിട്ടിങ്ങനെ ഓൺലൈൻ വർക്ക് സ്റ്റാറ്റസ് വർക്ക് അങ്ങനേ യൊക്കെ ചെയ്യിണ്ട്
ആ
അത്രേ ഒള്ളു വേറൊന്നും ഇല്ലാഹ് മക്കളുണ്ട് രണ്ടു പേര് ആ ഒരാൾ എൽ കേ ജീ ലാ
ആ ഓ ന്താ അവിട്ത്തെ ഇവിടെ ആ കല്യാണം കഴിഞ്ഞു കുട്ട്യാളായിട്ടില്യാ
ആ ഹാ പിന്നെ പിന്നെന്താ ഫുഡ്ഡൊക്കെ കഴിച്ചോ
ഓ ഫുഡൊക്കെ കയിച്ചു ചായ കുടിക്കണ്ട സമയായി ഉം ആ ചായ ചായ കുടിച്ചോ
ഇല്ല ചായ കുടിക്ക്ണെ പരിപാടി ഇല്ല എനിക്കില്ല പിന്നെ വേറൊള്ളോർക്കെ വേണം ആ ആ ചായ അങ്ങനെ കുടിക്കാറില്ല
ആ കുട്ടികളെ വരുമ്പോഴേക്കും എന്തെങ്കിലും ഉണ്ടാക്കണ്ടേ മോൻ വെരുമ്പളേക്കും ആ മോനാണോ വല്ത് ഓ ഓ എന്താ പേര്
പേര് വല്യ കുട്ടി കുട്ടീന്റെ പേര് ആര്യനന്ദ ചെറിയ കുട്ടീന്റെ പേര് ആമികാനന്ദ
ഓ ഹസ്ബൻഡ് എന്തെയ്യ്ണു നാട്ടിൽ ഉണ്ടോ അതോ
നാട്ടിലുണ്ട്
ആ ശരി വീട്ടിലാരൊക്കെയ്ണ്ട്
വീട്ടില് കൂട്ടുകുടുംബാണ് കൊറേ പേര്ണ്ട് അഹ നീണ്ട കുടുംബാ അഹാ എല്ലാരും ഒരു വീട്ടിലെല്ലാരും കൂടി ഒമ്പതഗം ങ്ങങ്ങൾ ഹ്ഹാ ഒമ്പത് പേര്
ആ ഏട്ടനനിയമ്മാര് അവരൊക്കെ ഉണ്ടാവൂല്ലേ
ആ അവരൊക്കെ ഉണ്ട് അവരെ കുട്ട്യാള് അങ്ങനെ എല്ലാരും ഒന്നിച്ച്
അപ്പൊ ഭയങ്കര സുഖ രസായിരിക്കൂല്ലേ കുട്ടികൾ ക്കായ ബുദ്ധിമുട്ടുണ്ടാവില്ലല്ലോ. കളിക്കാൻ കൂട്ടുകാര് വീട്ടിൽ തന്നെ ഉണ്ടല്ലോ
കളിക്കാനൊരിഷ്ടം പോലെ ആൾക്കാര്ണ്ട് മ് എടുത്തെടുത്തൊക്കെ വീട് ഇണ്ടാവയോണ്ടങ്ങട്ടൊക്കെ പോവലോ സ്കൂളില്ലാത്ത ഓസം രണ്ടു ദിവസം ലീവ് കിട്ടിയാ പിന്നെ ഫുള്ള്
ആ കുഞ്ച് വാവ എന്തെയ്യ്ണു എത്രേയി കുഞ് വാവയ്ക്ക്
മൂന്ന് വയസ്സായിട്ടുണ്ട് വാലവാടി ചേർക്കാനുള്ള പ്രായായി പക്ഷെ ആളില്ല ഹ് കണ്ടാ ആള് വാഹ് ആളു ചെറുതാണ് പോവില്ല വാശിയാണ്
ആ ടീച്ചറൂടെ പഠിക്കാനൊക്കെ ചേച്ചി പഠിക്കുമ്പൊഴോ ബുക്കൊക്കെ പിടിച്ച് വലിക്ക്യാനൊക്കെ പോവോ
പഠിക്കാനോളൂണ്ടാവും കൂടെ
ആഹാ ആഹ്
രണ്ടു പേര നോക്കണം യുദ്ധാണ് പഠന സമയത്തൊക്കെ അന്നന്നെ
വേറെന്താ വേറെന്തെങ്ക്യും വർക്ക് എന്ത് എന്താ പഠിച്ചത്?
ഞാൻ പഠിച്ചത് പ്ലസ് ടു കഴിഞ്ഞ് എം എൽ ടിക്ക് പോയി രണ്ടു വർഷം എം എൽ ടി പഠി ആ ആ ആറ് മാസം
ആഹ്
പിന്നെ രണ്ട് മൂന്ന് മാസം ലാബില് നിന്നു പിന്നെ കല്യാണ
കല്യാണംകഴിഞ്ഞ അങ്ങനെ പോയതായി
ഇപ്പ പിന്നെ ഒന്നിനു പോയിട്ടില്ലേ എന്തേങ്കലും ചെറിയ മോളും കൂടി
ആഹ്
പിന്നെന്താ ഫുഡൊക്കെ ആയ രാത്രിക്ക്.?
ആ ണ്ട് ണ്ട് ചോറുണ്ട് രാവിലെ പ്പാത്തി ണ്ടാക്കി അപ്പോ ഉച്ചക്ക് ചോറും
ആഹ്
ഉച്ചയ്ക്ക് ചോറ്
ആഹ ഒന്നിച്ചക്കെ
ആ ഉച്ചക്കും വൈന്നേരത്തക്കും കൂടെ ഉള്ളത് ഒന്നിച്ച് വെച്ചു ഉച്ചക്കല്ലേ വെക്കണത് അപ്പൊ ചൂടുണ്ടാവുഅല്ലോ
കറി എന്താ സ്പേഷ്യല്
കറി ഇന്ന് രാവിലെ ചപ്പാത്തിക്ക് കടല റോസ്റ്റ് ഉണ്ടാക്കി. അപ്പൊ രണ്ട് അച്ഛനും അമ്മ ഇവിടെ ഇല്ല ചേച്ചി അവിടയ്ക്ക് പോയിരിക്കാ വയ്യാണ്ടായായപായേ അപ്പൊ അച്ഛനേ ഏട്ടനേ ഉള്ളൂ അപ്പൊ അവർക്ക് കണ്ടർക്കും കടല റോസ്റ്റ് മതിന്ന് പറഞ്ഞു ചപ്പാത്തിടെ അപ്പൊ കടല റോസ്റ്റ് തന്നെ ഉച്ചയ്ക്ക് കറി ഉണ്ടാക്കില്ല അച്ചാറും കടല റോസ്റ്റ് കുട്ടി വൈകുന്നേരത്തേക്ക് എന്തെങ്കിലും ഉണ്ടാക്കണം
ആഹ്
അവിടെ എന്താണ് വൈന്നേരത്തേക്ക്. കുടുംബം അതുകൊണ്ട് മൂന്ന് തവണ ഉണ്ടാക്കേണ്ടി വരുമോ മൂന്ന് നേരത്തിന്
രണ്ടു നേരം ഉണ്ടാക്കണം
ആ രാവിലെയ വൈന്നേരത്തല്ലേ ആ അപ്പൊ എന്താ ഉണ്ടാക്ക രാവിലെക്ക് പലഹാരോ
രാവിലെ ചപ്പാത്തി ഇത് ചപ്പാത്തി ദോ ശ അങ്ങനെയൊക്കെ എന്തെങ്കിലുക്കെ ആയിട്ട് നൂലിപ്പുട്ട് അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിട്ട് രാവിലെ ചായക്കടി അങ്ങനെ പോകും പിന്നെ ഹസ്ബന്റിനും ഹസ്ബന്റിന്റെ എട്ടനൊക്കെ
ആ
നേരത്തെ എണീക്കണം എല്ലാവണം.
രണ്ട് നേരത്തിനുള്ളത്
രാവിലെ തന്നെ ഉണ്ടാക്കണം പിന്നെ വൈകുന്നേരത്തിന് ചോറ് വെക്കണം ഇവിടെ എങ്ങനെ ഒന്നിച്ച് വെക്കണ പറ്റില്ല. ഇല്ല ഇഷ്ടല്ല അപ്പോ പിന്നെ
ഉപ്പേരിയും പിന്നെ ചോറും ഒക്കെ രണ്ടു നേരം ഉണ്ടാക്കണം
ഓ അങ്ങനത്തെ പ്രശ്നമുണ്ടല്ലേ ആർക്കാണോ നിർബന്ധള്ള ആൾക്കാാര് ഇങ്ങനെ അമ്മായി അമ്മക്കാണോ
അല്ല അമ്മായിയമ്മല്ല അമ്മായിമ്മ മരിച്ചിട്ട് മൂന്ന് വർഷായി.
അതെയോ
ആ ഹസ്ബൻഡിന്റെ അച്ഛനാണ് ആ ഹസ്ബൻഡിന്റെ അച്ഛനുണ്ട് ഹസ്ബൻഡിന്റെ ഏട്ടനുണ്ട് ഏട്ടന്റെ ഭാര്യ ണ്ട് രണ്ട് കുട്ടികളുണ്ട് പിന്നെ ഞാനുണ്ട്..... ഹസ്ബന്റ്ണ്ട് ഞങ്ങളെ കുട്ട്യേള്ണ്ട് അങ്ങനെ
ഏഹ്ഹ്ഹ്.. ഏട്ടത്തിയമ്മ അടുക്കളയി ണ്ടവൊ രണ്ടാളും ഒരുമിച്ച് ഒരേപോലെ ചെയ്യോ അതോ രണ്ടാളും സപ്പേറേറ്റ് സപ്പറേറ്റ് രണ്ടാൾടെഷ്ടത്തിനു ചെയ്യോ അങ്ങനെയാണൊ.
അല്ല അഹ്മ് ഒന്നിച്ചാണ് ഞങ്ങളിങ്ങനെ തീരുമാനടുക്കും പ്പെന്തണ്ടാക്കണ്ട അപ്പ അങ്ങനെ അൻസരിച്ച് ഇണ്ടാക്ക ഇങ്ങനെ.
മ് ഓരോ ദിവസംഎന്താ കറിവെക്കണ്ടെ അങ്ങനൊക്കെ ആ
വേറെന്താണ് കോഴ്സ്പിന്നെ ചെയ്യാൻ പറ്റീലാലെ
കോഴ്സ്
കോഴ്സ് പിന്നെ ചെയ്യാൻപറ്റീല്ല പിന്നെ വല്യമോള പ്രഗ്നന്റ് ആയി ആ അങ്ങനെ അങ്ങന ഇനിപ്പോ ചെറിയാളേംകൂടെ സ്കൂള്ചേർത്തഴിഞ്ഞാ ഫ്രീ ആയില്ലേ അപ്പോ
ആ ആ അപ്പൊ എന്തിനെലൊക്കെപോണം.
ആ മെൽറ്റക്കാവുമ്പോ ലാബക്കാവുമ്പോ ഒരുപാട് ഓ പ്ഷൻസ്ണ്ട്ലേ അടുത്തുള്ള ക്ലിനിക്ക്കൾലൊക്കെ നിക്കാലോ.
ആ ക്ലിനിക്കിലൊക്കെ നിക്ക ആ ആ സർട്ടിഫിക്കറ്റ് സെക്കൻ്ഇയറിന്റെ സർട്ടിഫിക്കറ്റ് കൂടി വേണം ഇൻക്ക് സെക്കൻന്റെ ക്സാം എഴുതാൻ പറ്റിണ്ടായിരുന്നില്ല അപ്പൊ ഹസ്ബൻന്റെ അമ്മ ഹോസ്
ഹോസ്പിറ്റലായിരുന്നു സുഖല്ലാതെ അഡ്മിറ്റായിരുന്നു ഓ ശരി ശരി
ഹോസ്പിറ്റ്ലൊക്കെ നിക്കാൻ പോവാൻവാണ്ടിട്ട് എക്സാമെഴുതാൻ പറ്റിട്ടുണ്ടേർന്നില അപ്പൊ ആ എക്സാംകൂടി എഴുതിയാല് സർട്ടിഫിക്കറ്റ് കിട്ടിയ
സർട്ടിഫിക്കറ്റ് കിട്ടിയാലേ എന്തിനെങ്കിലുഒക്കെ പോവാൻ പോവാൻ പറ്റുള്ളൂ
അപ്പൊ മോളന്തിനെങ്കിലൊക്കെന്ന് ആക്കിട്ട് എന്തെങ്കിലും ജോലി ചെയ്യണന്ന്ണ്ട് ഇപ്പൊആരും വെറതെ ഇരിക്കണോരില്ലല്ലോ ഒക്കെ എന്തിനെങ്കിപോവല്ലേ
ആ ഞാനും ആ വർക്ക്യ്തിട്ടണ്ടായിരുന്നു ഞാന് ഹോസ്പിറ്റല്ല് വർക്ക്യ്ത ഓപ്ടീഷ്യൻയിട്ട് വർ കിയതാ അപ്പോ ഇപ്പൊ പോണില്ലേ ആ കല്യാണം കഴിഞ്ഞപ്പോ ആ കല്യാണം കഴിഞ്ഞാര റിസൈൻചെയ്തു പിന്നെ പ്ര ഗ്നന്റായി മൂന്ന്മാസം കഴിഞ്ഞപ്പോ അത് അബോഷനായി അപ്പോ പിന്നെ കുറച്ച്കാലം വീട്ടില് വെർതെയിരുന്നു ഒരു വർഷംഴിഞപ്പോ വീണ്ടും പിന്നെ റീജോയിനിങ് അവിട കെന്നെ വിളിച്ചു സ്റ്റാഫ്‌ വേക്കൻസി ണ്ട് വരോയിച്ചിട്ട് പിന്നെ പോയി ഒന്നര വർഷം വർ ക്കെയ്തപ്പം അഗൈൻ വീണ്ടും പ്രഗ്നന്റ്ആയി അപ്പൊ ഞാൻ റിസൈൻ വെ ച്ചു പ്പ തേഡ്മന്ത് കൊഴപ്പല്ല സ്കാനിങ് കഴിഞ്ഞപ്പം ഓ ക്കെണ് അപ്പതന്നെ പറഞ്ഞണ്ടെയിനി ചെറിയൊരു കോപ്ലിക്കേഷൻണ്ട്ന്ന്‌ അപ്പോ ട്രാവലിങ്ങും സ്റ്റൈർകേസ് കേർന്നൊക്കെ ഒഴവാക്കണൊന്നർഞ്ഞപ്പോ ഞാൻ റിസൈൻചെയ്തു കാരണം എന്റെ ജോലിൽ എനിക്ക് താഴെഇൻക് പർച്ചെയ് കൗണ്ടർ ലും സെയിൽ കൗണ്ടർലും രണ്ടിലും ഓപ്പൊപ്പം ഓടണം അപ്പൊ ഞ സ്റ്റെയർകേർന്ന ലിഫ്റ്റ് സ്റ്റാഫൾക്ക് യൂസ്യ്യാൻ പറ്റില്ല പേഷ്യൻസ്ന്മാത്രള്ളു അപ്പോ സ്റ്റെയർകേർന്നോണ്ട് ബുദ്ധിമുട്ടൊണ്ട് ഞാൻ റിസൈൻ ചെയ്തു പിന്ന അഞ്ച്മാസ അഞ്ചര മാ സം കഴിഞ്ഞപ്പോ അത് വീണ്ടും അബോഷൻ ആക്കേണ്ടിവന്നു കുട്ടിക്ക്ചെറിയ ഹാർട്ടില് ഹോള്
അയോ
അപ്പൊ അതും ചെ കഴിഞ്ഞപ്പോ അങ്ങനെ വീട്ട്ല്ന്നു അപ്പൊ പിന്ന ഇനി റസ്റ്റ്ട്ക്കാം വിചാരിച്ച് എടക്കെട്ക്ക് ഇങ്ങനെ നെ കോപ്ലിക്കേഷനൊക്കെ ആവ്ണതല്ലേ അപ്പൊ ഞാനൊന്ന് ഹെൽത്ത് ഓക്കെ ആയിട്ട് ഇനിഒക്കെ ഒരു ബേബിയൊക്കെ വന്ന ശേഷം ജോയിൻ ചെയ്യാന്ന് വിചാരിച്ചിട്ട് അങ്ങനെയിരിക്ക്ണു.
ആ അതാ നല്ലത് നമ്മള ആരോഗ്യം നോ
ക്കണ്ടേ ആ ഞാനിപ്പൊഴും ഹോ ഇങ്ങനെ ആദ്യ കല്യാണകയ്യ്‌ണ മുമ്പൊക്കെ ഒരു നാലവർഷം ഫുള് ഹോസ്റ്റൽലായിരുന്നു അപ്പൊ ഫുഡ് കാര്യങ്ങളൊക്കെ ആ നൂഡിൽസ് അങ്ങനത്തെക്കെ ഫണ്ക്ഷൻ ആയിരുന്നു, നോർമൽ ഫുഡ് ഒന്നും അങ്ങനെ കിട്ടാറില്ല, എപ്പോഴെങ്കിലൊക്കെയാണ് നല്ല ചോറ് കഴിക്കുകയുള്ളൂ വീട്ടി വീട്ടില് വരണം കൂടുതലും ചോറ് ഒക്കെ കിട്ടണമെങ്കിൽ. അആ പിന്നെ അങ്ങൻത്തെ ഫുഡൊക്കെ ജങ്ക്ഫുഡും സ്ട്രീ ആ ആ ഫുഡ്ഡ്ഒക്കെയിട്ട് കഴിച്ച് കഴിച്ചിട്ട് വളരെ മോശ അവസ്ഥയി അപ്പ അതോണ്ട് എല്ലാവരും പറഞ്ഞു ആരോഗ്യമൊക്കെ നോക്കിട്ട് ഇനി ജോലിക്ക് പോവാന്നു.
ആഹ് അത് നല്ലത്.
ഉം പിന്നെ യാത്ര എന്നുപറഞ്ഞു, ആഹ്. എപ്പോഴെങ്കിലും അങ്ങനെ നിർ സ്ഥിരം പോക്കൊന്നുമില്ല എപ്പോഴെങ്കിലൊക്കെ.
ആഹ് എങ്ങട്ടാ പോകാറ്.
അങ്ങനെ അങ്ങനെ വരും. പേർസണൽസ് സ്പേസ് ഒന്നും ഇല്ല, എപ്പോൾ എവിടക്കാ തോന്നിയാൽ അപ്പ അങ്ങനെ പോകും, ചിലപ്പോ റോഡിൽ വെറുതെ പോയിട്ട്. പാലം ഇവിടെ അടുത്തൊരു പാലം ഉണ്ട്, അവിടെ പോയി കുറച്ചുനേരം സംസാരിച്ചിട്ട്. ക്കും ഇല്ലെങ്കിൽ പിന്നെ ഏഹ് ഡാം ഒക്കെയുണ്ട് ഇവിടെ രണ്ട് മൂന്ന് ഡാമുകളുണ്ട് അപ്പൊ അവിടെ ഒക്കെ. കറങ്ങാൻ പോകും അങ്ങനെ അങ്ങനെ അത് ഒഴിവുണ്ടെങ്കിൽ അല്ലെ രാവിലെ പോയാൽ അല്ലേ വൈകുന്നേരം വരെ കറങ്ങാൻ പ ഏറ്റവും നല്ല സമയം ഉണ്ടെങ്കിൽ പോകുള്ളൂ അല്ലെങ്കിൽ അങ്ങനെ പോകുന്നുമില്ല നമുക്ക് ഇവിടെ തന്നെ അടു കൊറേ ചേച്ചിമാരുണ്ട് ഞങ്ങള്ൾ കൂട്ടൂടുമ്പാ വീട്ടില് സിംഗിള ആണ് അച്ഛ അച്ഛനും അമ്മയും അങ്ങനെയാണെങ്കിലും തൊട്ടപ്പുറത്തൊക്കെ അച്ഛന്റെ അനിയന്മാര് അവരുടെ മക്കള് അപ്പുറത്ത് വേറെ അനിയന്മാര് അവരുടെ മക്കൾ അങ്ങനെ എല്ലാവരും കൂട്ടുകുടുമ്പം പോലെയാ പുറത്തൊന്നു ഒരാൾ ഇവിടെ ഇല്ലേ ഞങ്ങളെ ഏട്ടനനിമാര് തന്നെയാണ് ഇവിടെള്ളത് അപ്പോ എല്ലാരും അവിടെ ഇവിടെ പോയി ചേച്ചിമാരും അനത്തിമാരൊക്കെ ഉണ്ടാവുമല്ലോ ല്ലോ ഞാനാ മൂത്ത മരുമകൾ എന്റെ അ്മായിയമ്മയാണ് മൂത്ത മരുമകള് അപ്പൊ ഞങ്ങൾക്ക് അനിയന്മാര അനിയത്ത്മാര നിറയുണ്ട് അപ്പൊ അവന്റെ കൂടെ പോയി സംസാരിച്ചിരിക്കും അവരിങ്ങോട്ടും വരും അങ്ങനെ
എങ്ങനെിലും സമയം പോയ ഞാൻ ഒക്കെ ശരി ആഹ്
ആഹ്